ഹലോ
ആ എന്തുണ്ട് വിശേഷം?
വിശേഷെ എന്തൊക്കെ?
സുഖാണ് രാവിലത്തെ ചായ കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കുള്ള ഫുഡുകളൊക്കെ ഇങ്ങനെ റെഡി ആാക്കി കൊണ്ടിരിക്കുന്നു അതിനിടക്ക് മക്കളെ സ്കൂളിൽ പറഞ്ഞക്കുന്നു. ഒരാള് ട്യൂഷനും കാര്യങ്ങളുംള്ള. ഏ ചായക്ക് ഇന്ന് ദോശയും കടലിം.
ഓ അത് നല്ല കോ കോമ്പിനേഷനാണേലോ എല്ലാർക്കും ഇഷ്ടാണോ ദോശേ കടലെ?
ആ അങ്ങനെ കഴിക്കും കൂടുതല അവർക്ക് ദോശയാണെങ്കിലും ഇഡലി ആണെങ്കിലും സാമ്പാറാണ അവർക്കക്കിഷ്ടം.
ആ ങ്ങള് സാമ്പാർ എങ്ങനെ ഇണ്ടാക്കല്ല് അത് സാധാരണ
ഞാൻ ആ പരിപ്പ് ഇട്ട് വെച്ചിട്ട് എന്തൊക്കെ നമ്മടെ വീട്ടിലുള്ള പച്ചക്കറി അതെല്ലാം കഷ്ണങ്ങളാക്കി ഉപയോഗിക്കാറുണ്ട്.
എല്ലാ പച്ചക്കറിം യൂസ് ആക്കോ?
ആ എല്ലാ പച്ചക്കറിയും യൂസാക്കാ പിന്നെ എളുപ്പം വേവുന്ന പച്ചക്കറികൾ ലാസ്റ്റ് ഇടുള്ളൂ അല്ലെങ്കിൽ കറി കഴിയുമ്പോത്തന്ന് ഒടഞ്ഞു പോവും. അപ്പൊ നാ അപ്പൊ കെഴങ്ങ് വർഗങ്ങളൊക്കെ നേര്ത്തെ വേവി ച്ചും ഇന്നിട്ട് പിന്നേണ് വെണ്ടക്കൊക്കെ വയറ്റ്യേതും മുരിങ്ങാ കായക് പിന്നെട്ട് തളപ്പിക്ക്യൊള്ളൂ അല്ലെങ്കിൽ ഞാൻ കുക്കർലാണ് കൂട്തലും ഫുഡ്ഡൊക്കെണ്ടാക്,
ആണോ ഷെ ഞങ്ങളിവിടെ യൂസാക്കല് മൺ ചട്ടീലാട്ടൊ ഈ മൺചട്ടീല് യൂസാക്കാണ്ന്നിണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ ഉം നമ്മെളെ ആരോഗ്യ ത്തിനും നല്ലതാണലോ നമ്മള ഈ കുക്കറ് യൂസാക്കുമ്പോ പേടിക്കണ്ടെ അത് ഗ്യാസ്മ്മലൊക്കെ ഓൺ ആക്കി ഫുള്ളായിട്ട് ഇങ്ങനെ വെ ക്കാണ്ന്നിണ്ടെങ്കി പൊട്ടിത്തെറിക്കൂല്ലേ?
ആ അത് നമ്മള് ചെറു ആ ബുദ്ധിമു ഇങ്ങനെ വഞൽച്ചിട്ടെല്ലാം ശീലായി കഴിഞ്ഞതോണ്ടു എല്ലാം കുക്കർലാണിപ്പം ചോറാണെങ്കിലും. കറി ആണെങ്കിലും ഉപ്പേരിയാണെങ്കിലും ഒക്കെ കുക്കൻലാ യൂസെയ്യാർ ആഹ് ഇപ്പ അങ്ങനെ ചെയ്യാറ്.
അല്ലാ ഇപ്പ ഗ്യാസിന് ഭയ്ങ്ക്ര ബുദ്ധിമുട്ടല്ലേ കിട്ടാനക്കെ
ആ അപ്പ ഇങ്ങനെരു ടെൻഷനാണ് ഇപ്പിപ്പയീ ബുദ്ധിമുട്ട് വന്നോടുത്ത് കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യും എങ്കിലും ഒരു കുറ്റ്യൊക്കെ നമുക്ക് നാപ്പതീസൊക്കെ പോകാറിണ്ട്.
ഓ അത് ശരി ഓക്കക്കെ ഞങ്ങൾ ഇവിടെ യൂസ് ആക്കാറ് വെറകടിപ്പിലാണ് ഈ വിറകടപ്പില് ഫുഡ്ഡിണ്ട ക്കണെങ്കിൽ നല്ല ടേസ്റ്റുവാണ് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടൊന്നും വെരൂലല്ലോ ആരോഗ്യത്തിനൊന്നും എല്ലതും നല്ലതായിറ്റ്
യൂസ് ആക്കിരുന്നു പിന്നെ ഇ ഗ്യാ സ്ലേക്ക് വെറക് കിട്ടാള്ള ബുദ്ധി പിന്നെ വെറകൊക്കെ വാങ്ങിക്കൊ വാങ്ങണ്ടവസ്ഥൊക്കെ വന്നപ്പം. പിന്നെ അങ്ങനെ അതിലേക്കായം ബേറ്റ്ർ ഗ്യാസ് തന്നെയാണല്ലോന്ന് അങ്ങനെ ചെയ്തെ
അപ്പൊങ്ങളീ ടെൻഷൻ വെര്മ്പോ എന്തൊക്കേ ചെയ്യാറ്?
പൊതുവെ ടെൻഷെൻ വരുമ്പന്തേലും പാട്ടു കേൾ ക്കും അതല്ലെങ്കിൽ നമ്മള് ഫ്രണ്ട്സിനായിട്ടോ വീട്ടക്കായി ആരെങ്കിലൊക്കെ
ആ അതെ അതെ ക്ഷെ ഞങ്ങള് ടെൻഷൻ വരുമ്പോ നല്ല ട്രിപ്പടി കാണ് ചെയ്യാറ് സോളോ ട്രിപ്പടിച്ചാല് ഞമ്മള നല്ല ഈ വൈബൊക്കെള്ള സ്ഥൽത്തൊക്കെ പോയി നല്ല എന്തൊക്കെ ട്രിപ്പക്കടിച്ചാലും മൈൻഡൊക്കൊന്ന് റിഫ്രഷാവോല്ലോ.
ആ
ആ അതാണ് ചെയ്യാറ് പിന്നെ ഫുഡൊക്കെണ്ടാക്കല് കയിഞ്ഞോ?
ഇല്ല ഉച്ചക്കക്കിള്ള ഫുഡൊന്നും റെഡിയായിട്ടില്ല. ഇന്നു വെണ്ടയ്ക്ക കറി വെക്കണം പയറിണ്ട് അത് ഉപ്പേരി വെയ്ക്കണം. ഞ്ഞ്പ്പൊ പത്ത്മണിക്കാമ്പോത്തേനാണ് മീന് വ ണ്ടി വരത്തൊള്ളൂ. അപ്പോ വണ്ടി വരുമ്പെന്തേലും വാങ്ങിക്കണന്ന് വിചാരിച്ചിരി
ആ അത് ശെ അല്ല അപ്പൊ നി
പിന്നേ
നിങ്ങള് മുറ്റ മുൻപിലൂടേണോ മീന്റെ വണ്ട്യൊക്കെ പോവാറ്? ടിൻ്റെ സൈഡിലാ വീടൊക്കെ?
ആ റോഡ് സൈഡിലാണ് വീട്. ഇതിലെ പച്ചക്കറി വണ്ടി ആണെങ്കിലും മീൻ വണ്ടി ആണെങ്കിലും ഒ ക്കപ്പോകും.
ഓ
ഫ്രൂട്ട്സ് വണ്ടി അതുപോലെ നമ്മളെ വീട്ടാവശ്യത്തിനിള്ള ഇങ്ങന ഇതിണ്ടല്ലോ മൊറം ചേര്പ്പ് ച് ചൂല് അങ്ങൻത്തെ വണ്ട്യാളൊക്കെ ഇതിലെ പോകാറിണ്ട്.
ഓ അത് ശെരി അപ്പൊ ടൗണിലൊന്നും പോയികാണ്ട് വാങ്ങണ്ട ആവശ്യന്നുല്ലല്ലോ?
അത്യാവശ്യം നമുക്ക് വരുമ്പോ മാത്രം ടൗണ്ക്കറങ്ങിയാ മതി അല്ലെങ്കി നമുക്ക് വീടിന്റെ ഉമറത്ത് ഇരുന്ന തന്നെ എല്ലാം കിട്ടും പിന്നെ ഞാന് ഡ്രസ്സും കാര്യങ്ങളു കുട്ട്യാൾക്കിള്ളെ സ് കൂൾ ഐറ്റംസ് അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ തന്നെ മീഷോ വായി ഓർഡർ എടുത്തിട്ട് അങ്ങനെ ചെയ്യാറാണ്.
ഓ ങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാറ്ണ്ട്ല്ലേ? ഇങ്ങൾ ഓൺലൈനായിട്ടാ ഓർഡറ് ചെയ്യ നമ്മളാപ്പ് ഡൗൺലോഡാക്കിട്ടാണോ ചെയ്യാ? അതോ ഇൻസ്റ്റാഗ്രാമിലൂടേണോ ചെയ്യാറ്?
പോന്റെ ആപ്പ് ഓൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആപ്പ് ഞാൻ അതില് അങ്ങനെ കാണുന്നത് വെറുതെ ഫ്രീ ടൈമിലൊക്കെ ആ കോളിട്ട്ള്ളത് കിട്ടും. അതില് നമ്മള് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ അയിൻ്റെ പ്രോഡക്റ്റ് നമ്മെ ഡീറ്റെയിൽസ് നോക്കണം വെറും പി ചിറി കണ്ടിട്ട് നോക്കിട്ട് കാര്യല്ല. അയിലെ ഡീറ്റെൽസ് നോക്കണം ഏതാണ് കളറ് ഏത് ന്താണ് മെറ്റീരിയല് എങ്ങനേണ് വർക്ക് ന്നൊക്കെ നമ്മള് അയിന്റെ ഡീറ്റെയിൽസ് ണ്ടാവും ചിലരെന്ത കാണും ആ പി ത് കാണ്പ ത് ഭംഗിയ്ണ്ടല്ലോ അ ണ്ടോർഡറിയ്യും. ഭയങ്കര ഡീറ്റെയിൽസ് നോക്കൂല അങ്ങൻത്തോ ല്ക്കാണ് ആ ക്വാളിറ്റില്ലാത്ത ത്തെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് കോളേജ് പറ്റി നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്തെലും ഇഷ്യൂസ് ണ്ട്ന്നോല് ഓൾറെഡി നമ്മള അപ്പം തന്നെ റിട്ടേൺ കൊടുത്താൽ പിറ്റേ ദിവസം തന്നെ അവരത് കൊണ്ടുപോവും ട്വന്റി ഫോർ അവേഴ്സ്. ത്തിനുള്ളിൽ നമ്മളെ ക്യാഷ് റിട്ടേൺ കിട്ടോല്ലോ. പിന്നെ അതിന് പേടിക്കണ്ട ആ അപ്പൊ നമ്മളൊരു കടേ പോയിട്ട് കൊടുന്നാലും ണ്ടല്ലോ പിന്നെ വീട്ടിലെത്തിയൊ രിഷ്ടപ്പെ ഇഷ്ടപ്പെടാത്ത കേട് അങ്ങനെങ്കി നമ്മളത് പോവാനുംതിനൊക്കത് വേറെ ബുദ്ധിമുട്ടല്ലേ. അത്രൊന്നും റിസ്കും കാര്യങ്ങളൊന്നുല്ലല്ലേ നമ്മൾ എന്ത് വേണം ഒരു പ്രോഡക്റ്റ് റ്റ് വേണന്ന്ണ്ടെങ്കി ഒരാഴ്ച മുമ്പേ ഓർഡറെ യ്യണം അത്രേള്ളു
ഓ അഹ്ശരി ശരി
നിങ്ങളഹ് ങ്ങനെ ഓൺലൈനായിട്ട് ഒന്നും പ്രൊഡക്റ്റ്
അല്ലെ ഞങ്ങള്വ്ടെ ഓൺലൈൻ ൽ പ്രൊഡക്ട് വാങ്ങി നേശ വിഷുവന്നേനേഷം പിന്നെ നിർത്തി പിന്നെ ഞാ ഷോപ്പിന്നെന്നെ വാങ്ങാറ് അവ്ട്ന്ന് വാങ്ങുമ്പോ ഞമ്മക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കും ചെയ്യ നല്ല ക്വാളിറ്റി ണ്ടാവുല്ലോ അതനുസരിച്ചെയ്യ ചെയ്യാം പക്ഷെ ഞാൻ മീഷോ കൂടെ ഒന്ന് ചെയ്തീനു ആ പ്പ തിന് ഭയങ്കര തായപ്പം അതങ്ങട്ടെന്നെ തിര്ച്ചൊട്ത്തു അപ്പൊ പിന്നെ ഞാൻ ഇന്നും ഫുഡാക്കീല്ല
ആ അയ്ല് ഫാൻസി കാര്യങ്ങളൊക്കെ നല്ല റേറ്റ് കൊറവാണ്
അല്ലെ ഞാൻ ഫാൻസി ഞാനാ ആപ്പ് പ്പ യൂസാക്കലില്ല ഞാൻ അന്ന് ഒരട്ടെട്ത്ത് ഫയല് ന്തക്കോ ത് ന്ന്പ്പ ഡാമേജെന്നപ്പോ ഞാ പിന്നെ അഹ് അങ്ങട്ടെന്നെ റിട്ടേൺ ആക്ക്യാ റിട്ടേണയ്നേഷം പിന്നെ ഞാനൊന്നും യൂസ് ആക്കിയിട്ടില്ല പിന്നെങ്ങനെ പിന്നെ ഞാൻ ഷോപ്പ്ന്നെന്നെ പോയിണ്ട്ടുക്കല അതായ ഞമ്മക്ക് കറക്റ്റ് അളവിലും തിലൊക്കെ കിട്ടുവല്ലോ
ആ ഷോപ്പൊക്കെ അടുത്തെന്നേണോ അതൊ ദൂരം പോണോ
അല്ല ഷോപ്പ് വടെ അട്ത്തെന്നെ അതോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുല്ല നല്ല ലോങ്ങായിട്ട് പോവേണ്ട ആവശ്യന്നുല്ല
ആ സ്വന്തായിട്ട് പോവൊ അതോ കൂടാരേം വേണോ
ഏ അല്ല സ്വന്തായിട്ടെന്നെ പോയിട്ട് എടുക്കും സ്വന്തായിട്ട് പോവുമ്പളാണല്ലോ ഞമ്മക്കൊരു ഫ്രീഡം കിട്ട. അപ്പൊ ആ അ അതോണ്ട് സ്വന്തായിട്ട് പോയി പർച്ചേസൊക്കെ ചെയ്തിട്ട് അങ്ങനെ തന്നെ വര്ല് കൂടെ പോരുമ്പോ ഞമ്മക്ക് ഫ്രീഡം മ്മക്കാ റ്റ്ള്ളൊര് ഫ്രീഡം കിട്ടൂലല്ലോ
ആഹ് യ്യെന്താ പഠിക്ക്ണ് ണ്ടോ അതോ ജോലി ന്തേലും ചെയ്യ്ന്ന്ണ്ടോ?
പട്ച്ച് ജോല്യോക്കെ ചെയ്തീനു ഞാൻ പ്ലസ് ടു കഴിഞെയ്നേഷം മെഡിക്കൽ ഫീൽഡിൽ പോയികാണ്ട് സ്കാനിങ് ക്കെ പഠിച്ചു വന്നിട്ട് കല്യാണം കഴിഞ്ഞപ്പോ ഞാനൊരു കുട്ടിയുണ്ട് കുട്ടിനേറ്റ്ങ്ങനെ വീട്ടിലിരിക്ക പ്പ ഞാന് വരുമാനം ല്ലാത്തപ്പോ ഞാന് പ്പ ങ്ങനൊര് കണ്ടപ്പോ അതില് കേറി അങ്ങനെ ചെയ്തോണ്ടിരിക്കന്നെ പ്പൊ മ്മള് വരുമ പ്പൊരു പെരന്റെ താണ് നോക്കാണ്ന്ന്ണ്ടെങ്കിലൊരു വരുമാനല്ല ഒരാൾ മാത്രം ഡിപ്പെൻന്റെയ്ത് ജീ വിച്ചിട്ട് കാര്യല്ലല്ലോ ത് വേ അപ്പ ഞമ്മക്കെന്നെ ന്തേലൊരിങ്കം കണ്ടെത്തിയാല്.
ആ പ്പ നമ്മൾക്ക് വീട്ടിലിര്ന്നാലും. ജോലി ചെയ്യാനാഗ്രഹം ണ്ട്ന്ന്ണ്ട. പല രീതിയിലും നമുക്ക് വരു മാന സ്റ്റിച്ചിങ്ങായിട്ടും. കോൺ വർക്കായിട്ടും. പിന്നെ പൊക്കണ്ടാ ക്കിറ്റും കേക്കിൻ്റെ, മേക്കിങ്ങായിട്ടും, ടീച്ചിങ്ങായിട്ടും, ഒക്കെ നമുക്ക് വീട്ടിലിര്ന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോബ്‌.
ജോബുകൾ പ്പോ അവൈലബ്ളാണ്. ഓക്കെ അതൊക്കെ ശെര്യന്നേണ്. പക്ഷെ ഞമ്മള് പ്പ ങ്ങനെ ചെയ്താലും വേറെ ള്ളോലെ ഡിപ്പെന്റെയ്യണ്ടല്ലോ. ത് ഓലെട്ത് ന്ന്ങ്ങനെ ഓരോന്ന് ങ്ങനെ ചോദിക്കുമ്പോ ഓൽ
ആ ഞമ്മളെ കയ്യിൽ ണ്ടാവുമ്പോ നമ്മുക്കട് ആ ഒര് സന്തോഷം. തരോ ഒന്ന് ചോയ്ക്ക്യാ നമ്മള് പോവണം. ആ വാങ്ങുന്നതും നമ്മളെ കയ്യ്ന്ന്ള്ളത്.
ഉം അപ്പം.
ഇപ്പതെ ഉച്ചക്ക്ള്ള ഫുഡോക്കെ റെഡ്യായൊ?
ഇല്ല ഉച്ചക്കുള്ള ഫുഡ് റെഡ്യായിട്ടില്ല. പ്പൊ രാവിലെ ചായ കുടിച്ച് പ്പ രാവിലെ ചപ്പാത്തിം ചിക്കൻ കറിയാണ്. അപ്പൊ അത് കഴിച്ചു പ്പ ങ്ങനാടെ ഇരിക്കേര്ന്നു. അപ്പ ഞ് ഉച്ചക്കുള്ള ഫുഡൊക്കെ തയ്യാറായോണ്ട് ങ്ങനെ നിക്ക ണ്ട് ചോറൊക്കെ അട്പ്പത്ത് വെച്ച്ട്ട്ണ്ട് ഞ് പ്പ ന്തേലു
റ്റൊക്കെന്നേണോ അതോ ഉമ്മ ഉപ്പ ഒക്കെ ണ്ടോ സഹായത്തിന് ആളുകള് ണ്ടോ വേറെ.
ഓ സഹായത്തിനൊക്കെ ആളുകൾ വേറെ ണ്ട് ഉമ്മ്യണ്ട്, ഇപ്പണ്ട്, പിന്നെ രണ്ട് അനിയത്തിമാര്ണ്ട്. കാക്കമാര്ണ്ട്, അവരൊക്കെണ്ട് അവരൊക്കെ വീട്ടില് ജോലിക്ക് വർക്കിന് പെയ്ക്ക്ണ്. ഞമ്മള്പ്പോ വീട്ടിലെന്നെ ഇരിക്കേണ്ട അവസ്ഥ വന്നൊണ്ട്. പിന്നെ പുറത്തൊന്നും പോവാൻ പറ്റൂലല്ലോ.
ആ ആ ഹസ്ബൻണ്ടിനെങ്ങനെ പൊറത് ത്ത് പോയി ജോലി ചെയ്യാനൊക്കെ സമ്മതമള്ളതണോ.
ആഹ അസ്ബന്റിന് കൊഴപ്പൊന്നുമില്ല. പക്ഷെ വീട്ടുകാർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. വീട്ടുകാർക്ക് നമ്മള് പോകുമ്പോ ഭയങ്കരതാണ്. നമ്മളെന്തെങ്കലും ചെയ്യോ അങ്ങനത്തെക്കെ ഓരോ തില് തില് അങ്ങന. ഹസ്ബെന്റിന് പ്രശ്നങ്ങളൊന്നും ആ ആ അതെ അതെ. ഹസ്ബന്റെ പറയും പോയ്ക്കോ പോയ് ക്കോന്ന് പറയും. പക്ഷെ നമ്മള് പോവാൻ വേണ്ടി നൽക്കുമ്പോ വീട്ടിലുള്ള ഉമ്മയും വാപ്പയും വേണ്ട ണ്ടന്ന് പറയുബോ ഞമ്മക്ക്ന്നെ
ആ ഒരു എടങ്ങേറ് നമ്മൾ പഠിച്ച നമ്മളോരു ആ ആഗ്രഹി ജോലി ചെയ്യണം വരു രുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. ഇങ്ങത്തെ ബുദ്ധിമുട്ട് വരുമ്പോ പ ഒരു
ആ അതെണ് മനസ്സിക്കായിട്ട് പ്രയാസണല്ലോ അപ്പൊ പിന്നെ എന്തെലും ഒരു ഇൻകം കണ്ടെത് കടതണം തോന്നിയപ്പോ ചെയതതാ
സ്റ്റിച്ചിങ് പഠിക്കാനൊക്കെ താല്പര്യണ്ടാ?
ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചിരുന്നു. ഞാന് പത്ത് കഴിഞ്ഞിന് ശേഷം അവിടെ നമ്മള് സ്കൂളിന് വെക്കേഷൻ ഉണ്ടാവുമല്ലോ മൂന്ന് മാസം. അന്ന് ഞാന് വെക്കേഷനിൽ പോയി കണ്ട് സ്റ്റിച്ചിങ്ങ് ആ പഠിച്ചിരുന്നു. പക്ഷെ എൻക്കും ഇതില്ല തിന്റെ ററു മെഷീൻസ് ഇല്ല ആ ഇല്ല. അതൊണ്ട് പിന്നെ ഇൻക്കത് ചെയ്യാൻ പറ്റിയില്ല.
ആ ഇപ്പോഴൊക്കെ നല്ല സ്കോപ്പാണ്. അതിനൊക്കെ കാരണം പൊ റത്തൊക്കെരു ദാറൊക്കെ അടിക്കുമ്പോഴത്തേനും നാനൂറ്റഅമ്പത് രൂപ വരുന്നുണ്ട് സാധ്യ സ്റ്റിച്ചിങ്ങിനന്നെ പിന്നെ നമ്മൾ എംബ്രോയിഡറി അങ്ങനെ വർക്ക് ഹാൻഡ് വർക്ക് ക്കൊക്കെ ചെയ്ത് യെടുക്കയാണെങ്കിൽ. നല്ല ക്യാഷ് ഉണ്ടാക്കാം നമക്ക്. അതിന് നമക്ക് ടൈമും വേണം. ചെറിയ കുട്ടികളാവകുമ്പോ ഇച്ചിരി പ്രയാസം. ണ്ടാവും.
ആ അതെ അതെ അല്ലെ ഇപ്പൊ ഞമ്മളിപ്പോ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യണ്ന്നുണ്ടെങ്കിലും ത് മ നല്ല റേറ്റ് ആണല്ലോ.
ആ ആ പിന്നെ നമ്മള് ഓൺലൈനായിട്ട് കേക്ക് മേക്ക്യ്യേൻ പഠിച്ചെടുത്താലും നല്ലോര് സ്കോപ്പാണ് ഇപ്പൊ ഏതൊരാഘോഷത്തിനും കേക്ക് മുറിക്കാത്ത പരിപാടി ടികളില്ലല്ലോ ഒരുപാട് വീട്ടമ്മമാര് അങ്ങനെണ്ടാക്ക്ണ്ട്.
ആ അതെ അതെ.
ഞങ്ങളെവിടെയൊക്കെ ബർത്ത്ഡേ വന്നാലും ക് പിന്നെ കാത് കുത്താണെങ്കിലും ഒക്കെ ഈ കേക്ക് മുറിച്ച് കാണ്ടുള്ള ആഘോഷങ്ങളാണ്.
ഫസ്റ്റ് ആയിട്ട് മുറിക്ക്ണതേ ഇപ്പൊ കല്യാണ ത്തിനായാലും അതെന്നെയാണല്ലോ സംഭവിക്കുന്നത് ഫസ്റ്റ് കേക്കാണല്ലോ. പിന്നെണല്ലോ ഫുഡിന്റെ തൊക്കെ വര്ണത്. അല്ല ഞങ്ങ ആവശ്യയിട്ടന്നെ ന്നാ ശരിട്ടോ ഞാൻ വിളിക്കാവേ.
ആ ശരി.
ആ ഓക്കെ ഓക്കെ.